ഹലോ കേക്കുന്നില്ലേ ഏ എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
നലത് തന്നെ
ഏ എന്താക്കെ ഇവിടെയും സുഖം അൽഹമ്ദ്ലില്ലാഹ് റാഹത്ത് തന്നെയാണ് എല്ലാർക്കും സുഖണോ
ആ നോമ്പടത്തുണോ. ചായ കൂടി കഴിഞ്ഞിട്ടില്ല
ഏ എന്താ സ്പെഷ്യൽ ഇന്ന്
സ്പെഷ്യൽ ആയിട്ടൊന്നില്ല
ഏ
പ്രത്യേകിച്ച് ഇപ്പ സ്പെഷ്യൽ ഒന്നുമില്ല ചോറലപ്പ കഴിച്ചല്ലേ
ആ അതല്ലേ
എല്ലാരും എവിടത്ത അവിക്കെ എന്താപ്പ എും സ്പെഷ്യല് പറയാന് അതന്നെ സ്പെഷ്യൽ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല
ആ എന്തങ്ങട്ട എന്താ പണി ഇപ്പോ വെറുതെ ഇരിക്കേ
എങ്ങനാ
എന്താ പണി ചേയ്ക്കാ
ഇപ്പ ഇങ്ങനെ ഇരിക്കുന്നു
ഏ പണിയെക്കെ കഴിഞ്ഞു ഏ മക്കൾസ്
നോ മക്കൾസ് നോ മരേജ്
ആ അതാ ഞാൻ ചോയിച്ച മക്കൾ അപ്പൊ എന്താ ക്ലാസ്സോ കോളേജോ എന്ത ഇണ്ടോ
കോളേജ് കോളേജ്
കോളേജണ്ടോ ആ ഇപ്പല്ലേ അത കഴിഞ്ഞു വന്നതാ ആ ആ ക്കെ അത് ഡിഫ ടൈം ആവുമ്പോ ഒന്ന് വന്നൊന്ന് റെസ്റ്റ് ചെയ്ത് ഇരി കാന് ല്ലേ
അത് ഇന്ന് കുറുച്ച് നേരത്തെ വിട്ടുഎടാ അതുകൊണ്ടിന്നെ
ഏ എന്താ പഠിക്കണണ്ട് ഡിഗ്രിയോ
ആ ഡിഗ്രി പഠിക്കുനേ
ഉ കല്യാണം ഒക്കെ നോക്കണ്ട ഏതായാലും ഹ
ഒരു സരുതിയില്ല
കല്യാണം വേണ്ടെ
ഏ വേണ്ടാന്ന് തോന്നും അങ്ങനെ ഒരു പറ്റിയെങ്കിൽ അങ്ങനെ വാണ്ട
അതാണ് ആ അതില ഉമ്മാരു ഉപ്പരി ഇങ്ങനെ പിടിച്ചിരുത്തും ആ ഫസ്റ്റ് ഇയറാ
ഇപ്പൊ സെക്കഡ് ഇയര്
ജക്ക ആ ആ ആ
നാല് കൊല്ലല്ലേ
നാല് കൊല്ലണ്ട്ല്ലേ
വേറൊന്ന് പഠിക്കണം
എന്താപ്പത് ഔട്ക്ക പോണ
സ്വന്തം കാല് ല് നിക്കണം അതന്നെ
അതെന്നാണ് അതാണ് ലക്ഷ്യം ഇപ്പത്തെ മക്കൾക്ക് ഒക്കെ അതാണ് ലക്ഷ്യം
ആഹ് കല്യാണം കഴിച്ചിട്ട് ഇപ്പ എന്തിട്ടനാ
അതാണ്
ഒക്ക ഉണ്ടെങ്കിൽ ആവശ്യുള്ള സംഭവം മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാ ആദ്യം
അതങ്ങനെന്നെ ങ്ങളോക്കെ പ്രായത്തില് ആ ഒരു ചിന്താഗതിയല്ല ഇപ്പത്തെ മക്കക്കൊക്കെ അങ്ങനത്തെ ചിന്താഗതി ണ്ടല്ലോ അതാണ് ഇപ്പത്ത മക്കള് ഉം അതാണ് ഞമ്മളെ ഉമ്മമാരും ഞമ്മൾതൊക്കെ കണ്ട് അവരിങ്ങനെ കാണല്ലേ അപ്പ നമ്മക്ക് അറിയല്ലോ എന്താണ് എങ്ങനെയ ന്നൊക്കെ
അതന്നെ വല്യ സുഖന്നും ഇല്ല്യ അതോണ്ട് പിന്നങ്ങനെ ആയതാ
അല്ലാരവ മളെ ഞാനൊക്കെപ്പന്നും കൂടി ഒരു താത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ന്റെ താത്താനോട്
എന്തെ പറഞ്
അല്ലേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വർത്താനം പറഞ്ഞപ്പോ പറയേ അന്നൊക്കെ പത്താം ക്ലാസ് കഴിയണന്റെ മുന്നന്നെ ക മാരേജ ആണ്
ഇപ്പോഴത്തെ ആളുകളൊന്നും അയിന് നിക്കൂല കാരണം ഇപ്പ ആ ഇപ്പോത്തെ കുട്ട്യേളെ അയിന് കിട്ടൂല ഇപ്പ ആണ പറയുന്നതി അയ്നുള്ള പക്കതിം കാര്യങ്ങളൊക്കെ ഇണ്ട് എന്തിന ഈ പക്വത ഇല്ലല്ലങ്കി ല് പിടിച്ച് കെട്ടിക്കണ്ട ആവശ്യം
അതന്നെ
ഡിവോഴ്സ് ആകോ പ്രശ്നങ്ങളാവോ ഓഫ് ഓഫ് എല്ല ജകപോക
എന്തായാലും കുഴപ്പൊന്നുല്ലാത്ത രീതിയിലൊക്കെ റാഹത്തോല ആട്ടെ പറഞ്ഞതിരി ഇങ്ങളൊക്കെ പടി ഇച്ഛ് നാന്റെ മക്കളോടപ്പളും പറയലാ പഠിച്ചോളി മക്ക ഇൻക്ക് മൂന്നാളുണ്ട് ആഹ മൂന്ന് മക്കള്ണ്ട്
ഓ
വെൽത് ഏഴാം ക്ലാസ്സിലാണ് രണ്ടാമത്തത് മൂന്നാം ക്ലാസ്സിലാണ് ഞാൻ രണ്ടാളോടും പറയും ഓൽക്ക് പഠിക്കാന്ന് പറീണേ ഭയങ്കര എന്തോ ഒൽക്ക് കളിയല്ലേ വല് ത്
അതിപ്പോള്ള ആണ് പിന്നെ കൊറചെയ്ഞ്ഞാൽ മാറിക്കോള്ളും
ആഹ് അപ്പൊ ഞാൻ പറയ് പ്പ തന്നെ ചെറുപ്പത്തി തന്നെ പഠിച്ചു വന്ന ന്നൊളി ഇന്നാലൊക്കെ എന്തെങ്കിലും ജോലി ഇതൊക്ക കിട്ടുള്ളൂ പറിം ഞാന് ഇപ്പത്തെ കാലത്തൊക്കെ അത് വേണം ഒര്
പിന്നെ ജോലിന്ന് ഇല്ലാ ജീവിക്കാൻ കയില്ല ഒരാളെ ശമ്പളം കൊണ്ടൊന്നും ജീവിക്കാൻ കയൂല
കഴൂല സത്
പിന്നെ എന്തെങ്കെ പറ്റി ഓൻന്നെ ഇട്ടിട്ട് പോ ചെക്ക ഇട്ടിട്ട് പോയാലോ സ്വന്തയിട്ട് ഒരു ജീവിതം വേണ്ടേ വെറുതെ പോയിട്ട് ആത്മഹത്യ ചെയ്തിട്ട് അമ്മളെ ജീവിതം
ആഹ് ഒരു പത്ത് രൂപക്ക് പോലും ഞമ്മളെക്കെ നമ്മളൊക്കെ ഈ ഹൗസ് വൈഫ്മാരൊക്കെ ഒരു അവസ്ഥണ് റിയാണ് പത്ത് രൂപക്ക് പോലും അമ്മക്കൊരു പത്ത് രൂപ ചില്ലറയല്ല പത്ത് രൂപ നാമ്പറിയാ കിട്ടണന്നുണ്ടെങ്കില് എങ്ങനെ ആയാലും ഓലോഡ് എന്താ ഏതാ ന്ന് ചോയിക്കൂല ങ്ങളോട് പക്ഷെ അത് ചോദിക്കാതെ ഞമ്മക്ക്ന്നെ നമ്മളെ സ്വന്തം അധ്വാനം കൊണ്ട് വേണം
പിന്നെ
അത്ണ്ടെങ്കിൽ അത്
സ്വന്തം സ്വന്തം ആവശ്യങ്ങൾക്ക ഉള്ള പൈസ നമ്മൾ ഉണ്ടാക്കണം
അതന്നെ അതൊക്കെ ഒരു റാഹത്താണ് ഏതായാലും പറയാ എന്റെറെ ഇളയേറ്റിങ്ങൾ വേറെ വേറെണ്ടോ
ഓ രണ്ടണ്ണണ്ട്
രണ്ടാളോ മൂത്തതോ
ആ രണ്ട ഇളയതാ
രണ്ടും ഇളെയെതാ ആഹ് ആ ക്കെ അതില് മക്കളാവുമ്പോക്കെ അവലൊക്കെ എത്രയിലാണ് പഠിക്കണതൊക്കെ
അവര് ഒരാള് ഇപ്പ പ്ലസ് വണ് കയറാൻ പോകുന്ന് ഒരാള് എഴില്
ഉം ഉം ക്കെ ജിം നോക്കിക്കൊ ഓലൊക്കെ പറഞ്ഞ മാതിരി പഠിപ്പിച്ച്
ഓ അതൊക്കെ ചെയ്യാം
ആഹ ഒക്കെ പറഞ്ഞാതിടി നിങ്ങള് ഒപ്പ നിന്ന് ചെയ്തൊടുക്കണം പറയ്
അതല്ല അത്രേള്ളു ഫുഡൊക്കെ വേണ്ട പോലെ അമ്മ പഠിപ്പിച്ച കുറച്ച കാര്യങ്ങളണ്ട് അത് അങ്ങ് ചെയ്യും അത്ര തന്നെ അമ്മ പഠിപ്പിച്ച കൊറച്ച് കാര്യങ്ങളൾണ്ട് അതങ്ങനെ ചെയ്യും സമയം കിട്ടുമ്പോ ബാക്കുള്ള ടൈം കോളേജ് ഇല്ലാത്ത ടൈം
ആഹ് ആയിക്കോട്ടെ ആ ടൈമിങ്ങിന് ചെയ്താ മതി
അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോക്ക ടൈം ആവല്ലോ
ആ ഉ ഉ
ഒരു അഞ്ചര ആറു മണി ആ ഒരു ടൈം ആവും
തന്നെ ആഹ ഈ കോളേജ് ഉണ്ടാവുമ്പോ ചെയ്യേണ്ട അല്ലാത്ത ടൈമി ഇങ്ങനെ ചെയ്ത് പഠിക്കണം കാരണം പെൺകുട്ടികൾ അമ്മമ്മ കല്യാണം കഴിക്കുവ അമ്മ ഒക്കെ ചെയ്യുമ്പോളൊക്കെ ഇമ്മാരെ സഹായിച് ഇമ്മാരോട് ചോദിക്കുവാൻ ആ പിന്നെ വെച്ചാല് ഇപ്പത്തെ കാലം ആർക്കും ഉണ്ടാക്കാന ഇതൊന്നും പ്രയാസമല്ല കാരണംക്കെ യൂട്യൂബ് നോക്ക ഏത് തരം ഫുഡ ആണോ അത് അടിക്കുക അതുപോലെ ഉണ്ടാക്ക ഒക്കെട്ട യൂട്യൂബ്ല്ണ്ട് പിന്നെ അതുകൊണ്ട് പ്രശ്നല്ലല്ലോ ആ അതൊണ്ട് പിന്നെ ആർക്കും ഏ കല്യാണം കഴിച്ച കുട്ടികൾക്കും പേടില്ല എന്താ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ലടീ ഇന്നിപ്പോ തക്കാളി താളിപ്പും കെബേജു കേബേജുപ്പേരി
ഉ
പിന്നെപ്പോ മീൻ വറുത്തത് അതൊക്കെന്നെ പപ്പടം പൊരിച്ചത് എന്താ നിങ്ങളോടെ എന്താ സ്പെഷ്യല്
ഓ അങ്ങനെയല്ല നിങ്ങള് ഉണ്ടാക്കുന്നതില് എല്ലാർക്കും ഇഷ്ടപ്പെടുംന്നത് എന്നാന്ന്
ആഹ അങ്ങനെ ചോയിച്ചേജി അതിപ്പോ ഇഷ്ടപ്പെടാന എന്താ മന്തിം ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാക്കണ ഒന്ന ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ പുഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം അ ഇ നിക്കും അങ്ങനെയ കേട്ടോ ഉണ്ടാക്കി കൊടുക്ക നമ്മുക്ക് മുന്ന് ക്ക് വെ ടുക്കുമ്പോ മക്കളൊരു തൃർപ്പതി കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പൊ അതുപോലെ അത്ണ്ടാക്കാറ ഭയങ്കര ഇഷ്ടം എനിക്ക് അങ്ങനെ സാധനം ഉണ്ടണ്ടെങ്കിൽ ഫ് അ പലവിധം അതൊക്കെ ഉണ്ടാക്കാറു ഭയങ്കര ഇഷ്ടം അതുപോലെ ഇഷ്ടദാനം ഐസ്ക്രീം അപ്പ മഴ ആയതുകണ്ട് ഇപ്പ അതക്കെ നിർത്തി ബീച്ച് അപ്പൊ മാങ്കോന്റെ സീസൺ അല്ലായിരുന്നു അപ്പ ഇങ്ങനെ വിപ്പിംങ്ങ് ക്രീമും കൊണ്ടന്ന ചേ ഓൽക്കൊലെ ഇഷ്ട്ടത്തിന് ആ അതന്നെ ആ അലൊകിയാണ്ടെന്നേ ടീ ഞാനും പഠിച്ചേ ഇപ്പൊ യൂട്യൂബില്ലാത്തട്ടോ. ഇപ്പൊ ഉഷാറില് ഉഷാറായിട്ട് ഇണ്ടാക്കും.
അതന്നെ കണ്ട് കണ്ടങ്ങ് പഠിക്കുല്ലേ
അ തെന്നെണ് ഞമ്മള് കണ്ട് കണ്ട്ങ്ങനെ പഠിക്കും അപ്പങ്ങനെ മ മക്കള്ത് പറഞ്ഞാ അതിരി അങ്ങനെ ഓലെ വെയ്ത്താലേ ഓൽക്ക്‌ ങ്ങനെ ഏതാ വാണ്ടിയോയ് ചുമ്പോ ഓൽക്കൊക്കെ ഐസ്ക്രീംമ് അങ്ങനതാ ഓൽ ക്ക് വേണ്ടിയെ ഐസ്ക്രീം മാങ്ങോണ്ട്ല്ലേ പുഡിങ് അതുപോലെ ബ്രെഡോണ്ട് ഉള്ള പുഡ്ഡിംഗ്
ഓ മധുരം മധുരം
അതിൽ ഏറ്റവും ഇഷ്ട്ടാണ്.
മധുരം ഉള്ളത് ലേശം കൊറച്ചോളിയേട്ടോ.
ആ കൊർച്ച് പിന്നെന്താ ച്ചാല് നമ്മൾ ഇ ണ്ടാക്കി വെ വെച്ച് കഴിഞ്ഞാല് കുറചീസം നമ്മക്കൊരു ആഴ്ചന്റെ അടുത്ത് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാലോ ചെയ്യല്ലോ. കൊറച്ച്ണ്ടാക്കി വെച്ചമ്മക്കാകായാലും ഐസ്ക്രീം ആയാലും ഓലെ ഇഷ്ട്ട ത്തിന് നമ്മള് പുറത്തുന്ന് വാങ്ങാതെമ്മക്കെന്നെ ഇ ഇണ്ടാക്കി കൊടുക്കാൻ കയ്യല്ലേ?
അപ്പൊ അത് വേറൊരു രസാണല്ലോ? ഞമ്മളെന്നെ ഇണ്ടാക്കി കൊടുക്കുമ്പോ ഞമ്മളെ മക്കള് ആസ്വദിച്ച് കഴിക്കുമ്പോല്ലൊരു സന്തോഷം.
ആ
ഞാന് ഞാനങ്ങനെ ആലോയിക്കല്. അവു ഭയങ്കര സന്തോഷ ആരിക്കല്ലോ മക്കൾക്ക് വിചാരിച്ച്. അത് കൊറച്ചെണ് ഇണ്ടാക്കിയെക്കും ആ അങ്ങനത്തെക്കല്ലോം ഇണ്ടാക്കിയെക്കുംട്ടോ അതുപോലെ പുഡിങ് പുഡിങ് ഇവിടെ ഭയങ്കര ഇഷ്ട്ട ബ്രെഡ് ബ്രെഡും വിപ്പിംഗ് ക്രീും ബൂസ്റ്റും പൊടി ഒക്കെ ഇട്ട്ക്കാണ്ടില്ലൊരു പുഡ്ഡിംഗ് ഇല്ലെ അതങ്ങനെ ഈ പെരുന്നാളുംന്നൊക്കെ ആകുമ്പോ ഞാന് അധികവും അതെന്നെ യൂസ്ഫുൾ ആക്കല്.
ഓ അപ്പോ പെരുന്നാളിനൊക്കെ സ്പെഷ്യൽ ഇണ്ടാവോല്ലോ?
ആ പെരുന്നാക്കൊക്കെ അങ്ങനെന്നേട്ടോ അതുപോലെന്നെ ചെയ്യ. അതൊക്കെ ഇണ്ടാക്കുള്ളൂ അഹ് ബടെ എല്ലാരും പറയും അ യലോക്കാക്കാരൊക്കെ പറയും ന്നട്ട്. അന്റെ പുഡിങ്ത്തിനായിട്ടാ വെർണത് പറിം.
ആ വയങ്കര ഇഷ്ട്ടാണ്.
ഭക്ഷണത്തിന്റെ ആളല്ല.
നാടൻ ഭക്ഷണം ഉപയോഗിക്കായി അല്ല നമ്മക്ക് ഇപ്പോ എന്നും സ്ഥിരായിട്ട് ഇപ്പ എന്നും നേരം വെള്ക്ണേ വൈകുന്നേരാണ് ഒരാഴ്
എല്ലോ എല്ലാ ദിവസവും ഒന്നെന്നെ ഒന്ന ആരാലും എല്ല എല്ലാ ദിവസവും ഒന്നന്നെ തിന്നാല്
ആ അതാണെയ് ഇടക്ക് എപ്പോഴെങ്കിലും ഒരു ചെയ്ജിങ്. എപ്പള്ളൊന്നുല്ലാ ആ എ പ്പലെങ്കിലകൊരു. മക്കൾക് മക്കൾക്കും പറഞ്ഞാതിരി അതൊര് എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ. അവര് അവർക്കും പറഞ്ഞാതിരി നമ്മള് പുറത്തുനിന്ന് ഇപ്പൊ ഏതായാലും പ്പമ്മള് അങ്ങനെ വാങ്ങികൊടുക്കൊന്നുല്ലാ ലോ
കേടുആണ് പിന്നെപ്പോ നമ്മള് എ വിടുകെങ്കിലുമൊകെ പോകും.
വീട്ട്ന്നുണ്ടാക്കി.
വീട്ടന്ന്ണ്ടാക്കെന്നെ ഞാൻ അങ്ങനെന്നെട്ടോ ഞാ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളി ദിവസങ്ങള്ൽ ചെയ്യും ഞാന്. വെള്ളിയാഴ്ച ഏതായാലും ആഴ്ച്ചിൽ ഒരു ദിവസം ഇതുപോലെ എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കും മക്കൾക്ക്. ഞാൻ ഇണ്ടാക്കി കൊടുക്കും.